ആഹ്
കേക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്. പറയ് എന്തൊക്കെ വിശേഷം?
ഒക്ക സുഖം. മഴൊക്കണ്ടൊ വ്ടെ?
ആഹ് മഴ മഴ തന്നെ ഒള്ളു അങ്ങോട്ടോ
ഇവിടൊക്കെന്ന് റെഡ്അലർട്ട് ആണ്
ആഹ് ഇവടിം അങ്ങനെതന്നെ. ആഹ് ഇന്ന് വെ ന്ന് ര് വെയില് രാവിലെ ഒര് വെയില്ണ്ടായിരുന്നു. വെയിലല്ല, മഴല്ലാതെ. അപ്പൊ ഞാൻ പറഞ്ഞ് ആഹ് റെഡ്അല ട്ട് വരുമ്പം ഇങ്ങനെതന്നെ ആവുല്ലോന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പതേ പെയ്യുന്നുണ്ട്.
ആഹ് ഞാനു അങ്ങനെതന്നെ പറഞ്ഞു. റെഡ്അലേർട്ട് ആവുമ്പം കു കുട്ട്യേളൊക്കെ പൊർത്തോവാൻ മാണ്ട്യൊര് വെയിലുണ്ടാവും പറഞ്ഞു. അന്ന് സ് സകൂൾ ലീവായാ വെയ്ലായാ അവര് പൊർത്തേയ്ക്കാരല്ലോ.
ആഹ് അതെ അതെ. മം എന്താണ്. വേറെന്താ? എന്തേലും ജോലികൊക്കെ പോവുന്നുണ്ടോ? സൈഡ് ബിസിനസ്ഒക്കെ എന്തേലുണ്ടോ?
ഇല്ലല്ല ഞാങ്ങനെ വീട്ട് തന്നേണ്.
ഹൗസ് വൈഫ് ആയിരിക്കുലേ
മാ ഔടെ?
ഏഹ്. ഞാനും അങ്ങനെതന്നെയാ. ഹൗസ് വൈഫ് ആണ്. എന്താണ് ജോലി ക്ക് പോകാനൊക്കെ ആഗ്രഹൊക്കെണ്ടോ? എന്താ ജോലി നമ്മടെ സ്ത്രീകൾക്കൊരു ജോലി കുറിച്ച് ജോലി വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായൊക്കെ
ജോലി എന്തായാലും വേണം. ഞമ്മക്ക് നമ്മളെ ആവശ്യത്തിന് സ്വത സ്വതന്ത്രായിട്ട് എന്തെങ്കിലും വാ ങ്ങാനോ കൊടുക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കി നമ്മളെ ഇഷ്ടത്തിന് ചിലവഴിക്കാൻ നമ്മളെ കയ്യില് പൈസ വേണം. അപ്പൊ ചെർ ചെർതാണെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ണ്ടായാ ഒരു വരുമാനം ണ്ടായാ നമ ക്കത് സ്വരുക്കൂട്ടിക്കാണ്ട് ഞമ്മളാവശ്യങ്ങളൊക്കെ നിറവേറ്റാ.
അതാണ് നമ്മളെ കയ്യില് ഒരഞ്ചു പൈസ ഉണ്ടെങ്കില് നമ്മളെ ഇഷ്ടങ്ങൾ എന്താ ച്ചാ വാ, അവര് വാങ്ങി തരില്ലാന്നല്ല ന്നാലും നമ്മളെ കയ്യിൽ ഇണ്ടാവുമ്പം നമ്മളെ മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നമുക്കത് അവര് തരുന്ന ക്യാഷും വേറള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ല്ലെ ഹസ്ബൻഡുമാര് അവരൊക്കെ തര്ന ആഹ് നമ്മളെ ആവശ്യങ്ങളൊക്കെ
സമ്പാദ്യ ആവും ചെയ്യും ഞമ്മളഷ്ടത്തിന് ഞമ്മക്ക് എന്തെങ്കിലും ആര് ക്കെങ്കിലും വാങ്ങി കൊടുക്കുമ്പോ അത് നമക്കൊരു സന്തോഷല്ലേ
സന്തോഷാണ് പറയാണ്ടാ അത് നമ്മക്ക് നമ്മളെ കയ്യില് നമ്മള് അദ്വാനിച്ങ്ങാണ്ട് ഒരു പത്ത് പൈസ കിട്ടുമ്പോ അത് ആ കൈ ആ പൈസ നമ്മളെ കൈ പിടിക്കുമ്പം അത് ഭയങ്കര ഒരു പറയാനറിയില്ല അത്ര സന്തോഷാണ്
ആഹ് അയ്നിപ്പോ ആര് തന്നാലും ഞമ്മള് സ്വന്തം ണ്ടാക്കിയത് അതിന് നമുക്കൊരു കൊർച്ചൊരു വെലണ്ടാവും
ആഹ് അതാണ് എല്ലാർക്കും ഇപ്പ ആ സാഹചര്യണ്ടാവൂല്ല
ആ ഞാ പിന്നെ അതികം പഠിച്ച് ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളു അപ്പപിന്നെ അങ്ങനെയൊന്നും ജോലിയൊന്നും കിട്ടാൻ സാധ്യതല്ലല്ലോ പിന്നെങ്ങനെ പ്ലസ് ടു ബെയ്‌സായിറ്റ്
സമയണ്ടല്ലോ പ്പൊ എല്ലാവരും അങ്ങനെപഠിക്കുന്നു അല്ല എത്ര പേരാണോ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്രായം പ്രായൊകെപ്പൊര് നമ്പർ മാത്രാണ്
ആഹ്
നമ്മക്ക് ഒരു മനസ്സ് വേണം പഠിക്കാന്
അതന്നെ അയിന് സാഹചര്യം ഒത്തുവരണം
പിന്നെല്ലോ സാഹചര്യം ര്യം വേണംപോവാൻ
ആഹ് പോവാനും പഠിക്കാനും അയ്ന്ല്ലൊര് മാനസികായിട്ടുള്ളരു തയ്യാറെടുപ്പുംവേണം
വേണം പിന്നെ പിന്നെ അതൊന്നും ഇപ്പ ആരുംനോക്കുന്നൊന്നില്ല വീട്ടിലെ ബുദ്ധിമുട്ട് ഇപ്പത്തെ പെൺകുട്ടികളെ അവർക്ക് പഠിക്കണോ അവരെറങ്ങിപ്പോക അവര് പഠിക്ക ആണുങ്ങളും ധൈര്യള്ളവരാണെങ്കിൽ പ റ്റും ആ അവരെന്തോ പറഞ്ഞോട്ടെ വീട്ടാരെന്തോ പറഞ്ഞോട്ടെ നമ്മ നമ്മള ഇഷ്ടന്ന് അങ്ങനെ എല്ലാവരും ഇറങ്ങിക്കൊൾണംന്നില്ല
അതാണ് ആ ധൈര്യമക്ക് ആദ്യംവേണം ഇന്നെങ്കിലെമക്ക് കയ്യൊള്ളു ഞമ്മളെമക്കളെയാലും വീട്ടാരയലൊക്കെട്ട് അണ്ട് പോവാനും ചെയ്യാനുള്ള
ആഹ് ധൈര്യംവേണം പറയുന്നവരവിടെ പറയട്ടേന്ന് പറയാനുള്ളരു മാനസികമായിട്ടും നമ്മൾ അതിനൊരു തയ്യാറെടുപ്പ് ഇടുക്കണം പക്ഷെ അതെല്ലാർക്കും കിട്ടിക്കോൾണംന്നില്ല അപ്പൊ പലരും എന്റെടുത്ത് പറയുന്ന ഞാൻ കെട്ടിട്ടുണ്ട് ആദ്യക്കായിരുന്നു നീ എന്ത് വിചാരിക്കും അല്ലെ വീട്ടുകാര് എന്ത്പറയും എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കും ഇപ്പ അതിനൊക്കെ മാറ്റംവന്നു അതൊക്കെ കൊറെ മുന്നേ നോക്കിയാമതിയായിരുന്നു ഏഹ് പഠിച്ചുകഴിഞ് ജോലിആയവര് പറയുന്ന അനുഭവങ്ങളാണ് ഞാൻപറയുന്നത് അവര് പറയേ അങ്ങനെയൊക്കെ കുറച്ച് മുമ്പേ നോക്കിയാ മതിയായിരുന്നുന്ന് പറയും ജോലി ക്യാഷോക്കെ കിട്ടുന്നവരെ ഇപ്പൊകൊറേ ഞങ്ങള ടൈമ് വേസ്റ്റായി ഇനിയും ആ അവര്ന
അത് അന്നന്നെ നമ്മളാ പ്ലസ് ടു കയിഞ്ഞ് കല്ല്യാണം കഴിഞ്ഞുന്റത് അത് ആ സമയത്തന്നങ്ങനെ തൊടർന്നാണ് പോയിണ്ന്ന്ണ്ടെങ്കില് അതൊക്കണ്ട് ആ എന്തെങ്കിലൊക്കെരു ഉതായിരുന്നു ഇപ്പൊപിന്നെ ക് കല്യാണംകഴിഞ്ഞതും ഇപ്പ ഞമക്ക് മക്കളെ പഠിപ്പിചൊടുക്കാനായി അവരെ കാര്യങ്ങള് നേര്ത്തിന് ചെയ്തൊടുക്കാനായി പിന്നെ ഞമക്ക് സ്വന്തായിട്ട് ചെയ്യാന്ല്ലൊര് അവസരം കിട്ടണ്ടേ അതിനൊരു സാഹചര്യം വേണ്ടേ
ആഹ് അതെ അതെ എന്താ മക്കളെന്തെചെയ്യ്ണെ
ഒരാള് ആഹ് വല്യാള് ഏഴാം ക്ലാസ്സിലാണ് ചെറുത ചെറിയ ആളിപ്പ മൂന്ന് വയസ്സായിട്ടുള്ളു
ആഹ്
അവളാണെങ്കി ഞാനില്ലാതെ നിക്കൂല്ല
ആഹ് അ അതാ അതാണ് നമ്മുക്കൊക്കെ വരുന്ന വിഷയതാ അവര് നമ്മള് ജു പിന്നെ വരുമ്പോ ജോലിക്ക് പോയാ വീട്ടില് ആരണ്ടാവാ അവരെ നോ
ആഹ് അതൊക്കെണ് അവര് നേരത്തിന് എത് ത്തിയോല്ലേന്നറീല പിന്നപ്പ ഞമ്മളം ഞമ്മളൊന്നും പഠിച്ച കാലോ അല്ല പണ്ടത്തെ മാതിരിയല്ലല്ലോ നമുക്ക്‌ എവിടിയോന്ന് വിശ്വസ്ചാക്കി പോവാനും പ
പോവാൻപറ്റില്ല ആരടെവീ സ്വന്തം വീട്ട് തന്നെ നമ്ക്ക് പിന്നെ ആക്കി പോവാൻ പറ്റ് ല്ല ഇങ്ങനെ ഇപ്പഴ എന്താ വര ആരും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ
ആഹ് നല് വാ ഭാഗത്തും കണ്ണ് വേണ്ട ഒരു സാഹചര്യാണ് ഇന്നത്തെ കാലം
അതെ അതെ മക്കളെ
പേടിയാണ് പ്
നമ്മളൊക്കെ പഠിചീര്ന്ന അന്നൊക്കെയ്ൻ നമ്മക്ക്ങ്ങെളെ എങ്ങട്ടാച്ചാ ഇഷ്ടത്തിന് പോവാ വെര് ഒരു പേടിയില്ലാതെ ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു ട്ടോ ഒറ്റൊക്കൊക്കെ വിട്ട് ട്ടായിര്ന്നു. ഇപ്പൊ അങ്ങന അന്നും പറ്റില്ല എന്നിട്ടാ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി പറഞ് വര്ണത് അതാണ് കംപ്ലീറ്റന്നെ ഒള്ളൂ. വേറെ ജോലിക്കൊന്നും പോവുന്നില്ല അതന്നെ സാഹചര്യം
സാഹചര്യം തന്നെണ് അതാണ് ഏറ്റവും വല്യ വില്യന്
ആഹ് അതാണ് മക്കള് കാര്യങ്ങ ഹസ്ബന്റ് പറയൂട്ടോ പിന്നെ അവരൊക്കെ അവരെ കാര്യം കയ്ഞ്ഞ അവര് കാര്യം നോക്കി പ് പോവുംഅങ്ങനെ ഇരുന്നോന്ന് എന്റെ അടുത്ത് പറയും പഷെ എന്തെ പ പറഞ്ഞ എനക്ക് വീട്ടിലാരുല്ല മോള് സ്കൂള്ട്ട് വരുമ്പോ ആര്ല്ല അപ്പൊ ആര് നോക്കും അട്‌ത്ത് അതൊന്നടുത്തുള്ളോരൊക്കെപ്പെന്നും നമുക്ക് ആശ്രയിക്കാൻ പറ്റൂലല്ലോ ആഹ് ആഹ് അങ്ങനങ്ങൻ ആയി ഇനിയിപ്പോ ഇനിയിപ്പോ എന്ത്‌ എന്ന്ന്നൊരു ചോദ്യാണ് ഇപ്പ എത്ര വയസ്സായി ഇനിയിപ്പങ്ങോ ട്ട് ഒരു ചോദ്യ ചിഹ്നം മുന്നില്ങ്ങനെ നിക്കും
ഇനിപ്പ എന്ത്‌ അഹ് ഏഹ് ഇനിപ്പ എത്രല്ല കാലല്ലേ അങ്ങനെയൊക്കെങ്ങനെ തോന്നും ചെൽപ് ചെല അപ്പാണെങ്കി എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാണെങ്കിൽ എന്താ പോയിനീന്ന് അതും തോന്നും
ഇക്കക്കെങ്ങനെ ജോലി കാണുമ്പോ ഒരു ടെൻഷനോ അവരൊക്കെ പോണേ എന്റെത്രൊന്നും പഠിപ്പില്ല അവര് ജോലി ചെയ്യ്ണേ പ പ പ പ ത്താം ക്ലാസ് വരെ ഫുള്ളാക്കാത്തവരായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടായിര്ക്കും അവര് ഇതൊക്കെയ്തി പ്പ പഞ്ചായ ണ്ടല്ലോ എന്തായ്ന് പറയാ പത്താം ക്ലാസ് ആഹ് എക്സ് പരീക്ഷക്ക് ആഹ് തുല്യത തുല്യത കയ്ഞ്ഞ് പിന്നെ പ്ലസ് ടു എയ്തി ഡിഗ്രി പ്ലസ് സ്റ്റു കംപ്ലീറ്റ് ആയവരെന്നെ എന്തെല്ലാം ജോലിക്ക് പോകുന്നു നമ്മളെറങ്ങി പൊർപ്പെട്ട നമ്മക്കും ഉണ്ടാവും നമ്മളയ്ന് ശ്രമിക്
ഞാനങ്ങനെ എന്നൊരു ദിസം പൊർത്തു പോയപ്പം എന്റെ ക്ലാസ് പഠിച്ച് ണ കുട്ടി തീരെ മാർക്കുതൊന്നൂല്ലാത്തൊരു കുട്ടി അവള് ബി എ ഡ് ന് പഠിക്കാണ് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടാണ് എനിക്കൊരു അത്ഭുതം അപ്പോ എന്താ ഓളെ ഹസ്ബൻറിന്റെ നിർബന്ധം ആയിരുന്നു കൊണ്ട് അങ്ങനെ പോയി പഠി എവിടെ സ്കൂളാ കേറിക്ക കൊറച്ച് മുന്നേ കണ്ടത് അത്ര കോണ്ടാക്ട് ഒന്നും ഇല്ല അപ്പോ ഞമ്മക്കൊരു അത്ഭുതം ഉണ്ടാവല്ലോ
നമ്മളെ ക്ലാസ്സില് ആഹ് പഠിക്കാത്ത കുട്ടികൾ അവരൊക്കെ ആയിരിക്കും ഇപ്പോരു നല്ല നെലയിൽ ത്തിക്ക ഏഹ് പഠി ക്കുന്നവരൊക്കെ അങ്ങനെ ഇരിക്കുന്നവരുണ്ട് എല്ലാവരും അല്ല പ ചിലരൊക്കെ അങ്ങനെ തന്നെയാണ് സ്വാഭാവി എന്നോട് പറയും നീ ഒക്കെ അങ്ങനെ പഠിച്ചിരുന്നുട്ടിലും ഇപ്പോളൊന്നിനും പോകുന്നില്ലേ ജേഷ്ഠത്തി യാളൊക്കെ പറയാ ആരൊന്നും പഠിച്ചിട്ടില്ല അനിയത്തിമാരൊന്നും
ഉം
നീയൊക്കെ ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാ നിന്റെ പോലൊക്കെ ഞങ്ങൾ ഉണ്ടങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്തിരുന്നു എങ്ങോട്ടയിലൊക്കെ പോവായിരുന്നു ന്നൊക്കെ പറയും
ഒന്ന് ശ്രമിച്ചാ കിട്ടുവാര്ക്കും ഡിഗ്രി ഇല്ലോണ്ട് പ്ലസ് ടു ഒന്നും ഇപ്പ വലിയ ഇതില്ല
ആഹ് ആഹ്
പിന്നെ ഞാന് മൂന്നാല് പ്രാവശ്യം പി എസ് സി ഒക്കെ എയുതി നോക്കി ട്ടോ എവിടെ കിട്ടാന് പ്ലസ്ടു ബേസ് എസ് എൽ സി ആഹ് എഴുതിരുന്നു എസ് എൽ സി ബേസിലൊക്കെ ല്ലേ പ്രിലിമിനറി കടക്കും മെയിന് കിട്ടൂല
അതെ അതെല്ലാം ഏഹ് പേ കോച്ചിങ് പോയി
കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല വീട്ടില് ഇരുന്ന് കാണ്ടിങ്ങനെ നമ്മള് മൊബൈലും ക്ലാസ്സ് എന്താക്കാൻ നോക്കി അങ്ങനെ പോയി എഴുതിയാര്ന്നു ലെ അതൊന്നും പോരാ നമ്മള് ശരിക്കാണ്ട്
ക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടിയായിരുന്നു ഇപ്പ ഭയങ്കര പാടാ തോന്നും ഭയങ്കര കോമ്പറ്റീഷൻ ആണ്
ഉം നമ്മൾ ശരി ക്കണ്ട് എറങ്ങി എൻക്ക് പഠിക്കണം എൻക്ക് കിട്ടണം എന്ന് കരുതിയണ്ട് എറങ്ങിയ കിട്ടും അതിന് ഇതാണ് നമ്മക്ക് എറങ്ങാനുള്ളരു
ആഹ് കോച്ചിങ്ങ്നൊക്കെ പോയിട്ടൊക്കെ എക്സാം ഒക്കെ എഴുതിയാലൊക്കെ കിട്ടുവായിരിക്കും
ഉം പിന്നെ ഞാൻ നോക്കിട്ട് ഒരട്ടം പിന്നെ എന്റെ ഫോൺ നമ്പർ അവിടെ കൊടുത്ത ഫോൺ നമ്പർ മാറി അപ്പം പിന്നെ പി എസ് സിന്റെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറില് ആഹ് നമ്പർ ഞാൻ ഇങ്ങനെ വേറെ റെ റെയ്ഞ്ച് എടുക്കാത്തെ നമ്പർ ആയപ്പോൾ വേറെ സിം എടുത്തു പിന്നെ അതങ്ങനെ മേറ്റെച്ചില്ല അപ്പ പിന്നെ കട്ടായി അ സി സിമ്മിൻ്റെന്ന് പോയി ഇഞ് പോയിക്കാണ്ട് അതൊക്കെ ശരിയാക്കണം നി ല് എന്താവൊള്ളു
ആഹ് ആഹ്
അങ്ങനെയായിട്ട് നിക്ക്ണ്‌ണ്ട്
അക്ഷേ അക്ഷയ പോയിട്ട് ലെ
അക്ഷയലോ ഇഞ് പരീക്ഷാഭാവലിലോ അവടെ ഇവിടെ പോണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ശരിക്ക്‌ ഞാൻ അന്വേഷിച്ചിട്ടില്ല അയിമക്ക് കങ്ങട്ട് എറങ്ങിപൊ
ആഹ് അതെ എത്ര പി എസ് സി എഴുതി
ഞാനൊരു മൂന്നെണ്ണം എഴുതി മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എഴുതി ഒക്കെ തന്നെ പ്രിലിമിനറി കെടക്കും മെയിനായിട്ട് കെടന്ന് കിട്ടുംല്ല അങ്ങനെയൊക്കെ ഇങ്ങനെ എ എൽ ജി എസും എൽ ഡി എസും ഒക്കെ ആയിട്ട് അങ്ങനെ എഴുതി
ആഹ് അപ്പോ വീട്ടിന്ന്ന് കൊഴപ്പൊന്നുമില്ല അങ്ങനെ പഠിക്കാൻ പോകുന്നതിനൊന്നും ലെ
വീട്ട്ന്ന് പഠിക്കാൻ അങ്ങനെ എന്നും സ്ഥിരായിട്ട് പോവാനൊന്നും പറ്റൂല ഇതിപ്പോ ഒരു ദിവസത്തെ മൻകടലൊള്ളു
ആഹ് അപ്പോ ജോലി കിട്ടിക്കഴിഞ്ഞാ പോകുന്നേന് എതിർപ്പൊന്നും ഇല്ല
ഇപ്പല്ല പഠിക്കാനൊന്നും പോവാ അങ്ങനെ പറ്റൂല അപ്പൊ സ്ഥിരമ്മളായിട്ട് പോയി നമ്മള് പഠിക്കല്ല മറ്റേ ജോലിയൊക്കെ ആവ്മ്പോ ശമ്പളം കാര്യൊക്കെ കിട്ടൂല്ലേ അത് വേറെ ഇത് വേറെ
ആഹ് ആഹ് ആഹ് വീട്ടില് പിന്നെ വേറെ ആരള്ളത്
വീട്ടിൽ ഞങ്ങളിങ്ങനെ തറവാട്ട് വീട്ടിലാണ് ഹസ്ബൻഡ്ന്റെ ഉമ്മയും വാപ്പയുംരണ്ടനിയമാരും അങ്ങനെഒരനിയന്റെ വൈഫും കുട്ടികളും അങ്ങനെയൊക്കെണ്ട്
അതെ ആഹ്
അപ്പങ്ങനെ എല്ലാരും കൂടി ആവ്മ്പോ തന്നെ
ആഹ് അതാണ് നമുക്ക് പോവാനും കൂട്ടുകുടുംബം ആവ്മ്പോ അതിന് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും
മോ അപ്പൊ ഞമ്മൾ കൊറച്ച് അഡ്ജസ്റ്റ് ചെയ്തവ്ടെനിക്കാം
ആഹ് ചെയ്ത് നിക്കേണ്ടിരും
ആഹ്
ങ്ങനെ അല്ല എന്നാലും പ്രതീശിക്കാം നമുക്ക് സമയഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളെ
ഹ് ആ
ന്നാ വേറെ എന്താ മക്കള്താ ഇവട കളിക്ക്‌ണ് സ്കൂളില്ല ഇവട റെഡ് അലേർട്ടാണ്
ഉം ഇവടി അങ്ങനെന്നെ റെഡ് അലേർട്ട ആണ്
ആഹ്
പിൻ ആ അയിക്കോട്ടെ